ഹലോ
കേക്കുന്നുണ്ടോ
അഹാ കേക്കുന്നുണ്ട്
ആ ഇവിടെ റേയ് ഇന്നലെ മുതൽറേഞ്ച് ഇഷ്യൂ കാരണം ആർക്കും കേൾക്കുന്നില്ലന്നും പറഞ്ഞ് കട്ടായി പോവായിരുന്നു
ആഹ് മഴയല്ലേ അതായിരിക്കും
ആ എന്നാമഴ നല്ല മഴ അങ്ങോട്ട് മഴ യുണ്ടോ എങ്ങനെയാ
അല്ല മഴയാണ് ഇന്ന് ഇപ്പോ തെളിഞ്ഞി തൊണ്ട് ഈ രാവിലെ മുതല് നല്ല മഴയായിരുന്നു
ഇന്നലെ മൂതല് നമുക്ക് ഇവിടെ മഴക്ക് ഒരു കുറവും മില്ല
ഇപ്പളന്നു കുറഞ്ഞ് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പൊ ഒന്നും കുറഞ്ഞു ഇപ്പ മഴയില്ല
ഇവിടെയും ചെറ്ങ്ങനെ തോർന്നിട്ടുണ്ട് അപ്പൊ അയിന്റെ ഇരട്ടിക്ക് വരുന്നുണ്ട്
ചായ കുടി
പിള്ളേരൊക്കെ പോയോ
ഇല്ലേ ചോച്ചി
ചായ കുടി കഴിഞ് ഇതേ കടേ പോവുന്നു
ക്ലാസ്സ് ഉണ്ട് ആഹ് ആഹ് ഇന്നലെ ക്ലാസ് ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ വര ക്ലാസ് ഇന്നല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഒള്ളു ഇനി ഏയ് ഇന്നലെ അവധിയായത് കാരണം ഇന്നലത്തക്ക് അവധിയായത് കാരണം ഇന്നുണ്ടന്ന് വിചാരിച്ചോണ്ടിരുന്നെ അപ്പം
ശനിയാഴ്ചത്തെ
ആഹ് അന്നേരം ഇന്നല്ല അടുത്തേന്റെ പിന്നത്തെ ശനിയാഴ്ചയേ ഒള്ളു ഞാൻ ഡേറ്റ് കൃത്യമായിട്ട് നോക്കിയില്ല
ആഹ്
ആഹ് അതൊണ്ട് പിന്നെ ആഹ് ഒരുങ്ങിക്കെട്ടിയിരുന്നതാ പിന്നെ ഞാൻ പറഞ്ഞു ഇന്ന് ഇല്ലെന്നും പറഞ്ഞോണ്ട് ഇപ്പം ഇവിടെ ഇരിപ്പുണ്ട്
ഇപ്പം എങ്ങനെയുണ്ട് കുറഞ്ഞോ
കുറവുണ്ട് ചേച്ചി കുറഞ്ഞു വരുന്ന് ഇനിയിപ്പം ഒരു പതിനൊന്നാം തീയതി ആവുമ്പോ ഒന്നും കൂടി പോണം
ആഹ്
അത് ശരിക്കലും കുറഞ്ഞു വരണമല്ലോ കുറഞ്ഞൂന്ന് പറഞ്ഞ് കഴിഞ്ഞാലും ഒരു രണ്ട് മൂന്ന് മാസത്തേ ക്ക് അങ്ങനെ ശ്രദ്ധിക്കണം
ശ്രദ്ധിക്കണം
ആഹ് പദ്യം ഒക്കെ ഉള്ളത് കാരണം
ഉം
ഓ ഇയ്യോ പാടാണോന്നോ പിന്നെ ഇവര് പിള്ളാരും കൂടെ ഉള്ളത് കാരണം ഞാന് അങ്ങനെ കുറേയെല്ലാം ഒഴിവായിട്ടാ നിൽക്കുന്നത് പിള്ളേർക്കങ്ങാനൊക്കെ വന്ന കഴിഞ്ഞാ നമ്മള് സഹിക്കുന്ന പോലെ ഇവര് സഹിക്കുവോ
ആഹ് അതെ കുഞ്ഞുങ്ങള് സഹിക്കത്തില്ല പിന്നെ നമ്മള് കണ്ടു നി ക്കുന്ന നമ്മക്കും ബുദ്ധിമുട്ട്
ആഹ് എനിക്കൊന്നാത് പയങ്കര ചൊറിച്ചിലാന്ന്
ആഹ് ഉം
ഇതുപോലെ എങ്ങാനും ഇവർക്ക് വന്നു കഴിഞ്ഞാ ഇവര് നിക്കുവോ
ഇല്ല അത് കണ്ടട്ട് നമ്മളും നിക്കണ്ടേ അതാണ് ഏറ്റവും വലിയ പാട്
അതാണ് ആ അയിന് പിള്ളേര് പറയും അമ്മ ക ടീച്ചറോട് ചെന്ന് പറയും അമ്മ കഞ്ഞിക്കാത്ത് ഉ പ്പിടുന്നില്ല കറിക്കാത്ത് ഉപ്പ് ഇടുന്നില്ല എരിവ് ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞു വിളിച്ച് പറഞ്ഞേച്ചിട്ട് അന്ന് ടീച്ചർമാര് വിളിക്കും
ഉം ഉം ഉം
അവനിങ്ങനെ വന്ന് പറയുന്നുണ്ടന്നും പറഞ്ഞോണ്ട്
ശ് ശ്
എന്നാ ചെയ്യണ്ടെ കൊറയാതെ പറ്റിയേലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു പെ ആഹ് ഇപ്പം പിന്നെ റബറ് ട്ടാന് പ്ലാസ്റ്റിക് പൊട്ടിച്ചൊരിടുത്തുണ്ട് അപ്പോ അവിടെ പോയി റബ്ബറ് വെ ട്ടുന്നുണ്ട് മഴക്കാലം കഴിഞ്ഞു കൂടണ്ടേ
അതെ ഇനി ഈ മഴക്കാലം തള്ളി നീക്ക്
അതാണ് അത് തന്നെയല്ല ഇവർക്ക് എപ്പോഴും എന്തെങ്കിലും രോഗം ഒണ്ടാവും ഒന്നല്ലെങ്കി ഒന്ന്
ആഹ് അതെല്ലായിടത്തും ഒണ്ട് പിള്ളേർക്ക് എപ്പഴാ അത് മഴയു കൂടി ആയിക്കഴിഞ്ഞാ പറയേം വേണ്ട
ആഹ് ഇവിടെ രണ്ടു പേർക്കും വയറ് വേദന
വീട്ടി മകളും ഇടക്കു വയറ് വേദനയാന്നും പറഞ്ഞ് കിടക്കണ കേ
അത് പിന്നെ ഇപ്പത്തെ പിള്ളേർക്ക് പിന്നെ ഈ വയറിലൊരു പുണ്ണ് വേ പോലെ വരുന്നുണ്ട് അത് സ്കാൻ ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ
ഓഹ്
അതങ്ങനെയുണ്ട് അവര് ബേക്കറി ബേക്കറി അല്ലെങ്കിൽ ഈ ന്യൂഡിൽസ് ലെയിസൊക്കെ തിന്നലുണ്ടോ
ആഹ് ഒണ്ട്
ആഹ് എന്നാ അതാ
ഈ മാഗിയൊക്കെ എപ്പോഴും വാങ്ങിച്ച് ഇത്തീം മാഗിയും മേ വാങ്ങിച്ചുണ്ടാക്കി തിന്നോണ്ടോ അവിടെ തന്നെത്ര
ആഹ് അതൊരിക്കലും തിന്നരുത് അത് തിന്നുമ്പോഴാ കൂടുതല് വരുന്നേ അതൊന്ന് നിർത്തി നോക്ക് അതൊന്ന് നിർത്തി നോക്കി കഴിയുമ്പോ ചെല പ്പൊന്ന് മാറ്റം വരും ഇവിടെ ആം
ലൈസു തീറ്റയുവാണ് ഇതുവാണ്
ആഹ് ഇവര് പക്ഷെ അങ്ങനെ ലെയസ് ആഹ് ലെയസോ അല്ലെങ്കി നൂഡിൽസോ അങ്ങനത്തൊന്നു സാനം തിന്നലില്ല പക്ഷെ എന്നാന്ന് അറിയത്തില്ല പിന്നെ എടയ്ക്ക് ബിസ്കറ്റ് ഒക്കെ തിന്നാം അന്നേരം ഡോക്ടറ് പറഞ്ഞു എ റ്റവും വിരോദമാണ് ഈ നൂഡിൽസും ലേയ്സും അത് ആഹ് ആഹ് അത് ഇപ്പോ ഈ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ട കാണിച്ചിങ്ങനെ തെരുതെരെ വയറ് വേദനാന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഡോ ക്ടറന്നെ അത് സ്‌കാൻ ചെയ്യും അപ്പൊ പറയും വയറ്റില് പുണ്ണ് പോ ഏഹ് ഈ നമുക്ക് എന്നാ പറയാ ഏഹ് അപ്പൻഡീസും അല്ലെങ്കി അൾസറുവല്ലാത്ത അങ്ങന ത്തൊരു ഇതാന്ന്
ആഹ് ഹാ
അപ്പൊ ആ പുണ്ണ് ഇങ്ങനെ കൊടലെ പിടിച്ചു അത് വന്ന് കയിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ നമ്മ ക്ക് നമ്മള് പ്രസവ വേദന തിന്നുന്ന പോലെയാ ആ വേദന
ആഹ് ഇത് എടക്കെടയ്ക്ക് പറയൂന്നേ എന്നിട്ട് ഞാൻ വഴക്ക് പറയും നിനക്ക് സ്കൂളി പോകാ ൻ കഴിയേലാഞ്ഞിട്ടാണ്
ആഹ് ആദ്യമേക്കെ ഞാന്
സ്കൂളിൽ പോകാനായിട്ട് ഒരിക്കി നിർത്തിയെച്ച് ഞാൻ കടയിൽ വന്നു കഴിയുമ്പോ അച്ഛനെന്നെ വിളിക്കും
ആഹ് ആഹ് അത് ഇതാ കാരണം അതിന് ഈ ഡോ ഡക്ടർമാരുടെ ഭാഷല്ന് കഴല പൊന്തുകാന്ന് പറയും കഴല
ആഹാ ആഹ് അതീ സാധനം ഇങ്ങനെ കഴിച്ചിട്ടാണല്ലേ
ആഹ് ആയി സാധനം കഴിക് അതൊന്ന് കൊറച്ച് നോക്കിക്കോ പോ
ആഹ് ഇതെല്ലാ ദിവസം എന്താണെങ്കിലും ഒരു
ആഹ് അത് കൊടുക്കരുത് അത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാണേ പിന്നെ കൊഴപ്പ ഇല്ലലോ നമ്മുടേതായ രീതിയിലല്ലേ നമ്മള് ഉണ്ടാക്കി കൊടുക്കുന്നത്
അതെ ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ ഐറ്റംസ് ചേരുന്നേയ
ഇവിടെ ഇവർക്ക് മെയിന ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ബേക്കറി പിന്നെ ലെയ്സ് ന്യൂഡിൽസ്
ആഹ് ഇത് രണ്ടും പി ഞാൻ കടയിലോട്ട് പോകന്ന കഴിഞ്ഞാൽ പിന്നെ കടയിൽ ചെന്ന് വാങ്ങിക്കുക ഉണ്ടാക്കുക കഴിക്കുക
ആഹ് അതൊന്ന് നിർ ചെ ചെ ചേച്ചി ഒന്ന് അതൊന്നന്ന് നിർത്തി നോക്കിക്കേ അവ കൊച്ചിന് ഒരു കൊഴപ്പ ഉണ്ടാവേലാ ഞാൻ അതുകൊണ്ട്
എന്റെ മകൻ പറഞ്ഞപ്പോഴും ഞാൻ കാര്യയാക്കിയില്ല
ആഹാ അത് ഇത് തിന്നുന്ന ആഹ് ഇവർ രണ്ടു പേർക്കും വയറുവേനയുണ്ട് ഇവർക്ക് രണ്ടു പേർക്കും അതിന കഴ ഇഞ്ഞ ഞായറാഴ് പെണ്ണിന് ഇതുപോലെ രാവിലെല്ലും വയറു വേനണ്ടായിരുന്നു അത് കൊറയും കൊറയും ക്കോണ്ടിരുന്നു ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞഴിഞ്ഞപ്പോ അവള് കടന്നെടുത്തന്ന് എഴുന്നേറ്റ് എനിക്ക് വല്ലോം ചെയ്യാൻ പറ്റുവോ കരഞ്ഞോ ണ്ട് എഴുന്നേറ്റ് വന്നു എന്നിട്ട് പറഞ്ഞ അമ്മ എനിക്ക് ഓ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ലറഞ്ഞു അന്ന്ച്ചിട്ട് പിന്നെ ഞാന് രണ്ടും കൽപ്പിച്ച് മാസ്ക് ഒക്കെ വെച്ചോണ്ട് എറങ്ങി ഞാൻ വേഗവ വേഗം കൊണ്ട് പോയി ഡോക്ടറെ കൊണ്ട കാഴ്ച്ചാപ്പൊ പറഞ്ഞു എന്നാണേങ്കലും ഇന്ന് തന്നെ സ്കാൻ ചെയ്യണന്ന് പറഞ്ഞു.
ഉം ഹും
അത്ച്ചിട്ട് പിന്നെ എനിക്ക് വൈന്നേരം വരെ നിക്കാൻ പറ്റില്ല എനിക്ക് പുറത്തുന്ന് ഫുഡും കഴിക്കത്തില്ല എനിക്ക് അത്രയും നേരം പോയി അങ്ങനെ നിക്കാനും പറ്റില്ല കാരണം കണ്ണേല്ല നല്ല മഞ്ഞച്ചിരിക്കുന്ന കൂടെല്ലെ ആൾക്ക ൾക്കാര് ശ്രദ്ധിക്കുല്ലെ ആഹ് അള് ആക്കാര് നോക്കുന്നേൻ്റെ അല്ല എനിക്ക് ചോറിച്ചില. എനിക്ക് ചോറ് റഞ്ഞോ ഞാനീ ചൊറച്ചിലിന്റെ എടക്കല്ലേ പോകന്ന് കൊണ്ടോകതിരിക്കാനും പറ്റികേലല്ലോ. എന്നിട്ട് പിന്നെ പിന്നെ ആഹ് കെട്ടിയോൻ വേ വേറെ സ്ഥലത്ത് നിക്കുന്നത് ഞാൻ കെട്ടിയനോട് വരാൻ പറഞ്ഞു കെട്ടിയൻ വന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട്പപോയി പിന്നെ സ്കാനിങ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞേ
ഇതാണല്ല ഇനി വീട്ടിച്ചെന്ന് ഒന്ന് പേടിപ്പിക്കണം എന്നാലെ
വൈറ്റില് വയറ്റില് പുണ്ണാണ് പുണ് നിർത്തണ ചേച്ചില്ലങ്കി അത് ഭയങ്കര ഇതാവും പിന്നെ എപ്പോഴും വയറുവേദന തന്നെയായിരിക്കും അല്ലടെപ്പഴും ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണ്ടെ അപ്പൊ ഡോക്ടറെ എന്നെ എപ്പയും വയർവേദനയന്ന് പറയ്മ്പോൾ ഡോക് ക്ടർ എന്താണങ്കിലും വയറ് സ്കയാൻ ചെയ്യാനെ പറയുള്ളൂ ആഹ്
ആഹ് ഇനിയില്ല ഒന്നും
പ പറഞ്ഞു നിർത്തണല്ല അല്ലെങ്കില് പിന്നെ ഇത് അതന്ന എന്നും ഇതന്നെ തിന്ന് തിന്ന് തിന്ന് തിന്ന് തിന്ന് അവരുടെ വയറിന് വല്ലാണ്ടീ കൊ പിന്നെ കൊടലെയിലെല്ലാം ഇത് പറ്റി പിടിക്കും പുഴുക്കള് പോലെ
ആഹ് അഹ്
ഇത് വന്ന് കഴിയുമ്പോ ആ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇവള് ഇവിടെ കെടന്ന് ഇവക്ക് കഴിഞ്ഞ കൊല്ലം ഈ സമയത്തൊന്ന് ഉണ്ടായിരുന്നു.
ആഹ്
ആ എന്നിട്ട് കാട്ടന്ന് അതും എന്റെ വല്യാമ്മ മരിക്കാനായി കെടക്കുന്ന ആ സമയത്താ അന്ന് വെച്ചിട്ട് കടന്ന് കൂരുണ്ട് മറിഞ്ഞ് പിന്നെ ആശുപത്രിക്ക് കൊണ്ടോയി അവിടെ ചെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇത് മിക്കാവാറും ഇതിന്റെ തന്നെ ആയിരിക്കും ഇനി കുറഞ്ഞില്ലെങ്കി സ്കാൻ ചെയ്ത് നോക്കാൻ അത്ഴിഞ്ഞ് പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്ന ഇപ്പോഴാണ് ഉണ്ടാവുന്നത്.
ആഹ്
അപ്പൊ ചേച്ചി വന്ന് പിള്ളോരേ ഒന്ന് പൊ തിക്കന്ന് പറഞ്ഞു നിർത്തിക്കോ അതായിരിക്കും നല്ലത് ഇല്ലെങ്കി പിന്നെ നമ്മള് ഒരു രൂപ എന്നുള്ളടത്ത് ഒണ്ടല്ലോ നമ്മള് പതിനായിരം രൂപ മുടക്കേണ്ട ഗതികേടാ.
അടക്കേണ്ടി വരു ഇനി വീട്ടിൽ ചെന്നൊന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കൊടുക്കണം എപ്പഴും ഇത് തന്നെ എപ്പഴും വയറു വേദന. പറയ് പിതി ഓർത്ത് എന്നാന്നറിയ പത്ത് പത്ത് വയസയില്ലേ അഞ്ചാം ക്ലാസ്സില പത്ത് വയസ്സായില്ലേ ഇനി വല്ല പീരിയഡ് സ് ഇതിന്റെ വെല്ലോ ആണോ എന്ന് ഞാൻ ആദ്യം ഓർത്ത് എപ്പഴും ഈ വയറ് വേദന പറയുമ്പം
ആഹ് അത് മിക്കാറും
മകനും പറയും.
ആഹ് അപ്പൊ ഇത് തന്നെയാ മെയിന് ഇവര് രണ്ടുപേര് ഇത് തിന്നുന്ന് ഒണ്ടല്ലോ. ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! !
കഴിക്കുന്നുണ്ട്.
ആഹ് അപ്പൊ വിജാരിച്ച് ഒന്ന് നിർത്തി നോക്കിക്കോ ഇത് നിർത്തിച്ചിട്ട് വല്ല കഞ്ഞി വല്ല ചോറ് ഉണ്ടിട്ടിരിക്കാൻ പറ വല്ല ചോറോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന പലഹാരോ വല്ല ഒക്കെ ആണെങ്കി തിന്ന് കഴിഞ്ഞാ കെഴ ഇവർക്ക് വീട്ടിലെ ഭക്ഷണ സാധനം എന്നാ പറഞ്ഞിരിക്കുന്നത്
ഉം
പിന്നെ കൊച്ച് ച്ച് ന്നെ സ്കൂളിൽ പോന്നൊണ്ട് അവൻ എന്തെങ്കിലും സ്നാക്സ് കൊടുത്ത് വിടാതിരിക്കാൻ പറ്റിയെല ഇനിയിപ്പം ആ ഇത്‌ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടാണെങ്കി പിന്നെ വല്ല പഴം കൊണ്ട് പഴം പുഴുങ്ങിയിട്ട് വല്ലതും ആക്കി കൊടുക്കുവോ
ആഹ് മേലാതെ കെടക്കുന്നൊണ്ട് ഇപ്പ ഒന്നും ചെയ്ത് കൊടുക്കാനും പറ്റത്തി
അല്ലായി ഇഡ്ലി പോ ഇല്ല ഞാൻ ഡോക്ടർ ചോ അന്നനെ പറഞ്ഞു അവർക്ക് പെട്ടെന്ന് വര്ന്ന കാര്ണേയ് ശ്രദ്ധിച്ചില്ലെങ്കി പെട്ടെന്ന് വരുവല്ലോ
ആഹ് അതെ
അത് കാരണം പിന്നെ ഇനിയിപ്പോ പതിനൊന്നാം തീയതി പോയി വന്നു കഴിയുമ്പം കൊറച്ചും കൂടി കൊറയുവല്ലോ മ്പത്തേക്ക് തന്നെ ആണേലും ഇല്ലേ വേറെരു സംഭവം കൂടുതലുണ്ട് അതാണ് ഈ ചൊറിച്ചില് വരുന്നത് അത് കെറഞ്ഞെങ്കിലേ ആവൂള്ളു പക്ഷെ എന്നാലും ഉം ഉം കൂടെ കെടത്താനോ കൂടെ ഇരുത്താനോ ഒന്നും ആയിട്ടില്ല മൂന്ന് മാസമാ എല്ലാരും പറയുന്നെ ആഹ് മൂന്ന് മാസം എന്നാ പറയുന്നത്.
മൂന്ന് മാസം നന്നായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കി
ആഹ് എന്നോട് ഭക്ഷണം പതുക്കെ എണ്ണയിലിട്ടതൊക്കെ കൂട്ടിക്കോന്ന് പറഞ്ഞു പക്ഷേ എന്നാലും നമ്മള് നോക്കാനുള്ളത് നമ്മള് നോക്കുവാണെങ്കി പിന്നീട് വന്ന് പിന്നീട് നമ്മള് അനു
അതെ പിന്നീട് അതിന്റെ പേര് അനുഭവിക്കെണ്ട ഇപ്പൊ അനുഭവിച്ചത്
അയ്യോ എന്റെ പൊന്നേച്ചി ആഹ് ഇതാർക്കം വരല്ലെന്നേ ഉള്ളൂ വ വന്നത് വന്നയിന്ന് ഇനി ആർക്കും ഞാനിത് പറഞ്ഞു ഇത് കഴിഞ്ഞെച്ച് ഇന്ക്ക് ഇത് വേണം ഇവ്ടെ ഞാൻ ഉപയോഗിച്ച ബെഡ്ണ്ട് ബെഡ ബെഡ് കപ്പ് തന്നെ തൊ ട്ടിലി ബ ക്കറ്റ് കളയാ
ഹ്മ്മ് ആഹ് അതെല്ലാട്
ഇനി ഒരാക്ക് വേണോ ആഹ് ഇനിയിപ്പം ബെഡ്ഷീറ്റൊക്കെ പൂതിയതാ അതൊന്നും കളയാൻ പറ്റില്ല അതെല്ലാം നല്ല പോലെ അല ക്കി മു ചൂടുവെള്ളത്തിലുട്ട് ഡെറ്റൊളിലൊക്കെ മുക്കി പെറുക്കിയെട്ക്കാം ബാക്കി എല്ലാം കളയാന്നും പറ ഞ്ഞതാ.
ഹ്മ്മ്
ഇനിയിപ്പം ആർക്കും വരാതിരിക്കട്ടെ. ഇപ്പൊ ഞങ്ങള് രണ്ട് പേർ രണ്ടു പേർക്കായി ഇനി ആരും വരാ പിന്നെ താഴെ ചേട്ടന്റെ അമ്മ ക്ക്ണ്ട്.
ആണോ
ആഹ് അവർക്ക് വേറെവ്ട്ന്നോ പിടിച്ചതാ ഇനി ആർക്
ആഹ് ഹായെടാ ശെരി എന്നാ എനിക്കേ ഒര് കോള് വരുന്നുണ്ടേ
ആഹ് ആയിക്കോട്ടെച്ചി.